ഉ
എന്താടുക്കുന്നു?
ഹലോ
കേൾക്കുന്നുണ്ടോ?
കേൾക്കണ്ട്.
ആഹ് എടന്നോ
ഇല്ല കടന്നില്ല.
പിള്ളാരോ?
പിള്ളാരും കിടന്നില്ല.
പത്തരയായി
ഉം ഇവിട അങ്ങനന്നെ കിടക്കണെങ്കില കുറച്ച നേരം വരും.
ഉം
അ്ര സെട്ടക്ക വന്ന അകുമ്പോത്തന
രാവിലെ സ്കൂളിൽ പോണോല്ലോ
സ്കൂൾ പോണം.
എത്ര മണിയാവുമ്പോരുന്നേക്കും?
മദ്രസ് പോവാനുള്ളതൊണ്ട് നേരത്തെ എഴുന്നേൽക്കും
മദ്രസക്ക് പോകുമ്പോ അതാ എത്ര മണിയാകുമ്പോളാ പോകുന്ന?
അത് ആറ മണിക്ക മദ്രാസ് തുടങ്ങാ അപ്പൊ ഒരു അഞ്ചരക്കെ ആവുമ്പോ എണീക്കും ഏതാനും
യി എടെ
അഞ്ചരൊക്കൊക്കെയാണ് ഇപ്പറെ
കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് കറക്റ്റ് എത്ര മണിയാ ആകും?
കിടക്കണെങ്കില് പല ടൈം ആണ അത് ഇന്ന കറക്റ്റ് ടൈമ ഇില്ല ഇപ്പോളും കിടന്നിട്ടില്ല ഉം അക്കആവും പയിനോന്നണി ആവും ഏറും
രാവിലെ ഇവിടെ മദ്രസക്ക് പോകാതെ സ്കൂളിൽ പോകാൻ പറ്റുവോ? അഥവാ അങ്ങനെ പോവുവാണെങ്കിൽ. പോ അ അത് വയ്യൊക്കെ ആണെങ്കിൽ പോകാതിരുന്ന
ആഹ അങ്ങനെ പറ്റും വയാതൊക്കെ ആകുമ്പോ പറ്റും
ഉം ഉം ഉ
അല്ലാതെ പറ്റൂല അല്ലാതെ പിന്നെ ലീവാക്കാൻ പറ്റൂല മദ്രസ്
ഓ
പിന്നെ കെടക്കാനായോ ഏഹ് കെടന്നോ, കെടന്ന് ആഹ്
അതെ അതെ അതെ പിന്നെ വേറെന്നാ ഉണ്ട് നാളത്തെ ഫുഡൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നെ രാവിലെ
നാളെ രാവിലെ ഞാൻ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാന്നാ വിചാരിച്ചേ തലേന്നേ പ്ലാൻ ചെയ്യണല്ലോ എന്നാല് തായെ കിട്ടുള്ളു രാവിലെ പ്ലാൻ ചെയ്താ പിന്നെ ഒന്നും ആവൂല
ഉച്ചക്കോ
ഉച്ചക്ക് പിന്നെ ഞാൻ ഒറ്റക്കെ ഉണ്ടാവുള്ളു അപ്പൊ പിന്നെ.
പിള്ളേർക്ക് ചോറ് കൊടുത്ത വിടുന്നേ
ഏ കൊടുത്തു വിടണ്ട അവിടുന്ന് സ്കൂൾലെല്ലാം ഇണ്ടാവും ആ ആ ആ
നല്ല ഫുഡായിരിക്കും ഉച്ചക്ക് നല്ലതാ കൊഴപ്പല്ല
ഉം
അത്ര പേര് പഠിക്ക എത്ര പേരുണ്ട്
മൂന്നാള്
മൂന്ന് പേര് സ്കൂളി
എല്ലാ ചെർത്
ഒണ്ട് ഓ ഓ ഓ അ അതും അവിടെ കഴിച്ചോളുവല്ലോ ഓക്കേ ഹസ്ബൻന്റൊ
ഹസ്ബൻറ് ഇവടെണ്ട്
ഉം പുള്ളി എന്താ ചേട്ടൻ എന്താ ജോലി
ആ റൂഫിംഗ് വർക്ക് ആണ് ബാർപ്പിന്റെ മുകളൊക്കെ
മൻസിലായി മൻ ഓ
പിന്നെ നിനക്ക് എത്ര ആളാ?
ഒരാളൊള്ളൂ അവള് സിക്സ്ത്തിൽ പഠിച്ചു രണ്ടടി
ഏ ഏ കൽ ഒ
എവിട ഉറങ്ങാന ഞാൻ ഉറങ്ങണം ഞാൻ ഉറങ്ങിയാലേ
ആ
ഇപ്പാരാ വരാ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് പറയുന്നതാ പടീ പടീ പടീ ന്ന് പറയുവേ പഠിക്കത്തില്ല പ്പ രാത്രി കിടന്നാ ടൻ തന്നെ ബുക്കും എടുത്ത് വായിച്ചോണ്ടിരിക്കുവാ പത്തരക്ക് ഉം ഉ വേറെന്നാ
നിങ്ങളും മോളും ഒറ്റൊക്കൊള്ളൂ
ചേട്ടനുണ്ട്
ഏഹ് ഏഹ് ഉ ചേട്ടനെന്താ ജോലി
ചേട്ടന് ഇവിടെ തന്നെയാ സൂപ്രൈവൈസറായിട്ട് ഔടെ തന്നെ
പിന്നെ കൃഷിയൊ ക്കണ്ടോ അവിടെ
എന്തോ
കൃഷികളൊക്കെ ഇണ്ടോ
കൃഷീന്ന് വെ ച്ചാ ഇവിടെയല്ലാം ഏലമാണേ ശെ നമുക്ക് അങ്ങനെ കൃഷിയൊന്നുവി ഇല്ല നമ്മളങ്ങനെ ചെയ്യുന്നുവില്ല ആ ഇല്ലല്ല പറമ്പൊന്നുവില്ല അടുത്തൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ട് അടുത്തൊക്കെ പറമ്പുകളുണ്ട്
ആഹ്
ഏല വാ ഏലം കുരുമുളക്
ആഹ് അതിനൊന്നും പഞ്ചം ഉണ്ടാവില്ല
ഇല്ല ഇല്ല ഇല്ല ഇല്ല വെയിലാണെങ്കിൽ നല്ല വെയില ക്കെ ആണെങ്കിൽ വെള്ളം കിട്ടത്തില്ലല്ലോ
ആ
നല്ല വെയിലൊക്കെ ആണെങ്കി പാട അന്നേരം അവര് വെള്ളം മോട്ടർ വെച്ച് വെള്ളം അടിച്ചു വിടും
ആഹ് ഉം
മറ്റെ മറ്റേ നെറ്റ് കെട്ടി വിടും
ആ ഉം ഇപ്പം മഴ ഉണ്ടോ ഇല്ലല്ലോ
ഇന്ന് ഇവിടെ നല്ല വെയില് വെയിലന്ന് വെച്ചാ ഭയങ്കര വെയിലാണേ
ന്നെ രണ്ടു ദിവസായിട്ട് ഇപ്പ മഴയില്ല ഉം
സ്കൂളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂ ചൂട് ഷീറ്റ് ഒക്കെ ആ കിലെ
ആ ഷീറ്റക്കെ ആവുമ്പോ
ഭയങ്കര ചൂട് ഈ രണ്ടാം നിലയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടല്ലേ പിള്ളോരൊക്കെ ഈഷ പാന്റുവി ഷർട്ടുവിട്ട് അതിന്റെ മുകളിൽ കോ ട്ടു വിട്ട്
സോക്കാവട് ടുമ്പ ഓലന്നേ
അതെ അതേ അതേ
ഉം
പിന്നെന്താ
ഉം അതുങ്ങ ക്കും പഠിക്കണമല്ലോ നമ്മള് പഠിക്കുമ്പോൾ അതാണ് അല്ലേ ഇപ്പൊ പിന്നെ പടുത്തം എന്നാന്നേ
അതന്നെ ഉം പഠിക്കാം ഉം ഓ അങ്ങനെ തന്നെ
എല്ലാം തന്നെ മാറ്റങ്ങളായിപ്പോയി ലാസ്റ്റ് കളി കളിച്ച് കളികൾ മാത്രം
അതാണ് അതന്നെ ഇപ്പ എല്ലോം കളിയാ ടീച്ചറും എല്ലാരും കളിക്കണം അങ്ങനെയാണ് ഇപ്പൊ
അതെ അതതെ നേരത്തെ ടീച്ചർമാ മാരെകാണുമ്പോ നമ്മള് ഗുഡ് മോർണിങ്ങും പേടിയും എല്ലാം കണ്ട് ഓടി അല്ലേ ഇപ്പൊ ടീച്ചർമാർക്ക്
കുട്ട്യാള പേടി-
ആഹ ഇപ്പൊ ടീച്ചർമാർക്കെ പിള്ളേരക്കെ കണ്ടാ പേടിയാ ഉ
അങ്ങനത്തെ കാലായിപ്പോയി എന്ത് ചെയ്യാനാ
ഏ ഹലോ
ങ്ങളെന്തേം ജോലി ചെയ്യ്ണ്ടോ
ഞാനിത് സ്കൂളിൽ പോയി
ആഹ ഉ ഉ ആഹ
ഉ ഉ ആ
ഉ
ങ്ങനെ ചെയ്യ പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ ഒത്തിരി ഇല്ലേലും
ആഹ് ആ് എന്നാലും കുഴപ്പില്ലേ നമ്മളെ ആവശ്യത്തിനൊക്കെ
അതെ അതെ ആഹ
നമ്മക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കില്
അതെ അതെ അതെ അതെ
മോളും ആ സ്കൂളിലായിരുന്നു
അതെ അതെ രണ്ടുപേരും ആ സ്കൂളിൽ തന്നെ അതുകൊണ്ട് കൊഴപ്പമില്ല നേരെ രാവിലെ പോയിട്ട് കൂടി വരാം വൈകുന്നേരം വരുമ്പോ ഒരുമിച്ച് തന്നെ വരാം അല്ലെങ്കി പാടല്ലേ രണ്ട് പേര് രണ്ട് സ്കൂളിലാണെങ്കിലും
ആഹ അതന്നെ പ എടങ്ങേറാങ്ങൾക്കും പോകുമ്പളേ ജോലിക്ക് പോകും വേണം- ആ പിന്നെ ആരും ഉണ്ടാവൂലല്ലോ
ഉം പിന്നേ ഇതെപ്പോ ഇത് ഇവ് ഈ ജെ പിന്നെ ആപ്പില് കേറീട്ട് എത്ര വർഷവായി നേര
ഇല്ല ഞാൻ ഇപ്പൊ ഇപ്പന്നാരെ ജോയിൻ ആയിട്ടൊള്ളൂ
ഓക്കേ ഓക്കേ
ചെലോലൊക്കെ അയ്ന്റെ മുന്നേ ഇള്ളോലൊക്കെണ്ടാവും
സംസാരിച്ചിട്ട് കൊറേ ഒത്തിരി പേരൊണ്ട് കണ്ടതോണ്ട് പിന്നെ കൂടുതലും ഉം ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം ന്യൂ അ ചെൽപ്പൊ പുതിയതായി യിട്ട് വന്നവരല്ല
അആ ആ ഞാനിവടെ അട്ത്തായിട്ടോള്ളു അ ഉം ഇൻക്കറീലേ ഇങ്ങനേന്നറീലേനി പിന്നെ പിന്നെ എല്ലാരും ച്
പക്ഷെ നല്ലതാ ഞാൻ പറയട്ടെ എനിക്ക് പേയ്മെന്റ് ഒക്കെ കി ട്ടിയത അതുകൊണ് ണ്ട് രണ്ട് തവണ മേടിച്ചു ആദ്യതെ ഇപ്പോ റിസീവർ ആയിട്ടും ഞാൻ ജോലി ചെയ്ത റിസി റിസീവറായിട്ട് ചെയ്തപ്പം ഞാനി ക്കെന്നെ രണ്ടോ മൂന്നോ കോള് മാത്രം വന്നു അറ്റൻ്റ് ചെയ്തു ഇത്രേ ഒള്ളൂ പക്ഷെ ജാ ആ അട്ത്ത് ഞാൻ ടാസ്ക് അങ്ങോട്ട് ചെയ്തപ്പത്തേക്ക് കൊഴപ്പവില്ല നല്ല അതായത് നമ്മള് നല്ല രീതി ക്കി ചെയ്യണം ചുമ്മാക്കോള് വിട്ട് അങ്ങനൊക്കെ കട്ടായി പോകും ഇല്ലെന്നല്ല ഇത് എല്ലാം തന്നെ കറക്ട് പെർഫെ ട്ടായിട്ട് നടക്കത്തില്ലല്ലോ അപ്പൊ പ്പ മുപ്പത് ടാസ് കവര് തരുവാണെ രാവിലെ പക്ഷെ അതിനെ കുറിച്ച് ഇതിനാത്ത് സംസാരിക്കാൻ പാടി ഇല്ല എന്നാലും ഞാൻ പറയുന്നു ആ കൊറച്ചൊക്കെ അത്യാവശ്യം നല്ല ഒരു ഇതാ ആ ആപിനേ കുറിചും ഒരു നല്ലതാ കൊഴപ്പൊന്നുല്ല ചെയ്യാ ചെയ്യാം പക്ഷെ നമുക്ക് ആ ചെയ് ട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ഒ
ആ നല്ലൊരു ഉപകാരമാണ് ഉ എ എ ഒരു വരുമാനം ഉണ്ടാവോല്ലോ അതന്നെ
പേടിക്കാനൊന്നുമി ല്ല പിന്നെ ഞാൻ കോള് ചെ ചെയ്തതില് രണ്ട് ജെന്സ് സംസാരിച്ചു ലേഡീസ് മാത്രംന്ന് പറ ലേഡീസ് ഓൺലിന്ന് പക്ഷ
ആ ഉം അല്ലാ അയിലും ബോയ്സും ഉണ്ട് ജെന്സ് ഉണ്ട്
ജെനൂന ആ അത് അവര് നല്ല നീറ്റ് ആയിട്ട് കാര പത്ത് മിനിറ്റ് ആ അതുപോലെ നമ്മള് സംസാ ഒ വഴഷല്ല ഒന്നുമല്ല നീറ്റായിട്ട് സംസാരിച്ച വച്ചു ഇതുപോലെ പിന്നെ നമക്കാ ആ നീറ്റാ പക്ഷെ ഇല്ല അങ്ങനെയ ഒന്നും ഇില്ലെന്ന ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ല നീറ്റ ആയിട്ട് സംസാരിച്ചു അവരുടെ വർക്ക് അവര് ചെയ്തു കഴിഞ്ഞു അത്രയേ ഉള്ളു
ഒരു പേടിയവും ചലപ്പ
ആ പേടിക്കാ ഞാനും അങ്ങനെയാണെങ്കിൽ നമുക്കാ അപ്പറ അങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാം
ആഹ മതി അതില് അതിൽ ആരോ ആർക്കും ഒന്നും വിളിച്ചണണ്ട ഒരു വോയിസ ചെയ്ത് ഇങ്ങനെ കണ്ടീനെ മെസ്സേജ് വന്നത്
എങ്ങനെ
അതിലെ ഗ്രൂപ്പിൽ ഇണ്ടായനുണ് ഇത് ബോയി ആണ് ർന് താരോ ഒന്ന് മെസ്സേജ് അയച്ചനേ
ഓഓ
ഉം
ഒകെ പിന്നെ പിന്നെന്നാന്നെ വേറെ ഒന്നുമില്ല രാവിലത്തെ കാര്യ കിടന്നു കിടന്നു കിടന്നു രാവിലെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങൾ നോക്കണം ഇനി ഇതൊക്കെ കോള് ക- പിന്നെ തിരിച്ച് വിളിക്കുവാണെങ്ക- വിളിച്ച കോൾ അറ്റൻഡ് ചെയ്യാ ആപ്പിൽ തന്നെ നിക്കാം കോള് വരുവാണെങ്കിൽ വിളിച്ചോ ഓക്കെ ആ ഓക്കെ ബൈ